ഹലോ ആഹ് കേക്കാവോ
ആഹ് അതെ കേക്കാം
ആഹ് കേക്കാം മോളെ എനിക്ക് നന്നായിട്ട് കേക്കാം
ആഹ് ആഹ്
ചെലപ്പഴേ ചെല സമയത്ത് ഈ റേഞ്ചിനൊക്കെ വ്യത്യാസം വരുമ്പോ നമുക്ക് ഭയങ്കര ഡിസ്റ്റർബൻസ വരുന്നത് ഉം രാവിലെ കഴിച്ചോ
ആഹ് കയിച്ചു ഇവിടെ പുട്ടായിരുന്നു ഏഹ്
ആഹാ പുട്ടായിരുന്നോ ഇന്ന് പ്പ പുട്ടു എന്താരു പഴവും പുട്ടും പഴവോ അതോ കടലക്കറിയോ
പുട്ടും കടലക്കറിയും
ഉം
അവിട
ഞങ്ങക്കോ ഞങ്ങക്ക് ചപ്പാത്തിയ ആയിരുന്നു മോളെ ഇന്ന്
ഏഹ് ചപ്പാത്തിയൊ ഇങ്ങള് രാവിലെ എപ്പോഴും അങ്ങനത്തെ കഴിക്കല് ചപ്പാത്തിയാണോ കഴിക്കല്
ചപ്പാത്തി അങ്ങനില്ല ച ചെല സമയത്ത് ചപ്പാത്തി മിക്കവാറും രാ വൈകിട്ടാ ചപ്പാത്തി പിന്നെ ഇന്നങ് ചപ്പാത്തി അങ്ങ് എടുത്തു മിക്കവാറും രാവിലെയൊക്കെ ചെൽപ്പം അപ്പവായിരിക്കും ചെലപ്പം ദോശ വരും പിന്നെ ചെലപ്പം അങ്ങനെയൊക്കെ എന്തെങ്കിലും എടുക്കും ഇതിലേതെങ്കിലൊക്കെ ആയിരിക്കും ചെലപ്പം ഏഹ് ബ്രെഡ് കാണും അപ്പം ബ്രെഡ് ചൂടാക്കി മറ്റേ നമ്മടെ ഏഹ് സാൻവിച്ച് പോലെ ഇടുക്കും മറ്റേ നമ്മടെ ഓംലറ്റ് പോലും മുട്ട എടുത്തിട്ടെയ് അയിനടയിലോട ട്ട് വെച്ച് അത അങ്ങ് കഴിക്കു പുട്ട് നേരത്തെയൊക്കെ അത് നല്ല മൊളെ അത് നമ്മള് ഓംലെ റ്റ് പോല അങ്ങ് എടുത്താ മതിയെലോ അതിനാത്ത് ഓ ഇച്ചിരി പച്ചക്കറി ഒക്കെ ഉണ്ടെ അതും അങ്ങോട്ട് ഇട്ടിട്ട് ബ്രഡും ഒരു ച്ച് അതിന്റെ എടെ വെച്ച് കഴിച്ചാ നല്ലൊരു ഭക്ഷണ അല്ലേ പിന്നെ അതിന്റെ കൂടെ നല്ലൊരു കോഫീ കൂടെ ഉണ്ടെ പിന്നെ നമ്മക്ക് പിന്നെ വേറൊന്നും വേണ്ടല്ലോ പിന്ന ചെല സമയത്ത് ഞങ്ങള് എട് ക്കുന്ന് പറഞ്ഞ കഴിഞ്ഞാൽ നമ്മള് പഴിത്ത ഏത്തക്ക പഴിത്ത ഏത്തക്കാ പുഴുങ്ങും പുഴുങ്ങിയിട്ട് ആഹ് ആഹ് പഴിത്ത ഏത്തക്കാ പുഴുങ്ങിയിട്ട് എന്റെ മോന് ഇഷ്ടവാ അത്ട്ടിട്ട് നമ്മടെ കാന്താരി ഉണ്ടല്ലോ അല്ലെ പച്ചമൊളക് പച്ചമൊളകും ഉള്ളിയെല്ലാം കൂടെ ചതച്ച് ചമ്മന്തി എടുക്കും പച്ച വെള് പച്ച വെളിച്ചണ്ണയൊക്കെ ഒഴിച്ച് അവനത് ഭയങ്കര ഇഷ്ടവാ അതിന്റെ കൂടെ അവന് ബീഫ് വല്ലോ അങ്ങനെ ഇച്ചിരി ചിക്കനോ ഒക്കെ ഉണ്ടെങ്കി അത്ഷ്ടവാ അത് ആർക്കെലും കേട്ടാ അവർക്ക് ഇതെന്തോവാന്ന് എന്തോ വെറൈറ്റി ഫുഡാന്ന് ചോദിക്കും പക്ഷെ അത് നല്ലൊരു കോമ്പിനേഷ്ന മ് അങ്ങനെയൊക്കെ കൊടുക്കും ഞാൻ അത് നല്ലത മോളെ അത് അവന് ഇഷ്ട്ടാ എനിക്കും ഇഷ്ട്ടവാ പക്ഷെ നമ്മള് ഇ പച്ച യേത്തക്കയാണ് സാധാരണ ഈ ന്താ കാന്താരിയൊക്കെ ചതച്ച് ഓ നല്ല ടേസ്റ്റാ പച്ച പച്ചയേത്തക്ക അങ്ങനെ എടുക്കാന്തി നിങ്ങളാ ഭാഗത്തോട്ടപ്പ ങ്ങനെ എടുക്കാറില്ല മാഹ് ഇഷ്ടവല്ലാളെ
ഉം ആഹ്
അപ്പൊ അങ്ങനെ രാവിലെ ആഹ് പിന്നെ മധുരക്കിഴങ്ങ് നമ്മള് വേടിക്കും കേട്ടോ മധുരക്കിഴങ്ങും മേടിക്കും ഇപ്പം മധുരക്കിഴങ്ങൊക്കെ ഇഷ്ടം പോലൊണ്ടല്ലോ മധുരക്കിഴങ്ങ് വേടിക്കും മധുരക്കിഴങ്ങ് മേടിച്ച അതും പുഴുങ്ങും
ആഹ്
അത് പുഴുങ്ങി അത് ഇതുപോലെ കാന്താരി സമ്മന്തി നല്ലതാണ് നല്ല ടേയ്സ്റ്റാ പിന്നെ അയ്‌ന്റെ കൂടെവല്ല കട്ടൻ കാപ്പിയോ അങ്ങനെ ന്തേ അങ്ങനെക്കെയു ള്ളൂ. രാവിലെ അങ്ങനൊക്കെയള്ള ഫുഡാ കൂടുതലും
ആഹ്
പിന്നെ ഉപ്പുമാവ് ഇപ്പൊ ഇപ്പം നേരത്തെയാണെ ഉപ്പുമാവ് എല്ലാർക്കും ഇഷ്ട ഇപ്പൊ ആർക്കും അങ്ങനെ ഉപ്പുമാവ് ഇഷ്ടവല്ല ഞാൻ തന്നെ കഴിക്കെണ്ടി വരും പിന്നെ
ആഹ്
അങ്ങനെ അങ്ങനൊക്കെ എന്തെങ്കിലൊക്കെ പിന്നെ നിർബന്ധ ഇല്ല ന്നാ ആഹ് അതെ എന്തോ പിന്നെ ഒണ്ട് ഞാൻ പറയാ എന്തോ പിന്നെ ഒണ്ടാക്കണ്ടേന്ന് ചോദി പിന്നെ ദോശേം സാമ്പാറും ഓടും സ അത് ഓ സാമ്പാ ഈ ദൊ ആഹ് അതെ ഇഡലി എടുക്കുകവാണെങ്കില് അതിന്റെ കൂടെ സാമ്പാർ വേണം പിന്നെ ചട്നി വേണം പിന്നെ ഒരു ബുൾസയും വേണം അതിന് പ്പ ഞാൻ പറയാ ഓരോ വീടുകളിലാണെ അതുപോലും ഉണ്ടാക്കത്തില്ല ചില സമയത്ത് ചെലപ്പ ഞാ ഞാൻ ഒരു ചമ്മ ചമ്മന്തിയ ടുക്കും പക്ഷെ ഇതെടുക്കാണ് ഇവർക്കൊക്കെ അതാ ഇഷ്ടം. പിന്നെ വൈകിട്ടും പിന്നെ ചില ദിവസം ഞങ്ങള് വൈകിട്ട് ഇഡലിയാക്കും. ഇഡലിയാക്കി കഴിയുമ്പോ രാവിലത്തേക്കൂടങ്ങ് ട് ലിയാവൂല. ഞാൻഈ രാവിലെ എനിക്ക് വരണ്ടിയോണ്ടേ പ്പൊ രാവിലത്തേക്കിനും ആ സാമ്പാറും എല്ലാം കാണുവല്ലോ അങ്ങനെയൊക്കെ ഞാൻ കഴിക്കും. ഉം ചെലപ്പം പിന്നെ നൂഡിൽസ് വേണം ഉച്ചക്കോ ഉച്ചക്ക് പിന്നെ ഇന്നിനി ച്ചിരി മീൻ മേടിച്ചോണ്ട് പോണം മോളെ ഞാൻഇന്ന് പത്ത് മണിയല്ലാ യൊള്ളൂ ഇപ്പ ഞാനിനി ഇച്ചിരി മീൻ മേടിച്ചൊണ്ട് പോവാ. പിന്നെനിക്കാണെ ഇനി അയിന്റെ ഫീസി പോകണം ഇതിന്റെ കുറച്ച് കാര്യങ്ങളു ണ്ട് കുറേ ഫയൽസും കാര്യങ്ങളും കൊണ്ട് കൊടുക്കാനുണ്ട്
ഓഫീസിലെപ്പഴാ പോവല്
ഓഫീസ് ആണ ഞാനും മിൽമയെ പിന്നെ നമ്മുടെ ഇപ്പം ഭരണ സമിതിയല്ലേ അപ്പ അത് ണം ഈ ഇബിടെ ഏ അഡ്മിനിസ്ട്രേറ്ററ. അപ്പൊ നമ്മുടെ ഓഫീസ് എന്ന് പറയുന്നത് കൊറച്ച് ദൂരവ ഇഞ്ഞി പ്പൊ അവിടെ കൊണ്ട്ഞാനീ ഈഹ് ഫാർമേഴ്സിന്റെറെ യൊക്കെ പൈസ നമുക്ക് ബാങ്ക് ത്രൂ ബാങ്ക് വഴിയാണ് നമ്മള് കൊടുക്കുന്നത്
അ ആഹ്
അപ്പൊ അതുകാരണം അവരുടെ ചെക്കെല്ലാം സൈനിട്ടൊക്കെ മേടിക്കണം ഏ അതിന്റെ ഇടയ്ക്ക്ഞാൻ വിചാരിച്ച് പോയി ഇച്ചിരി മീൻ മേടിച്ചോണ്ട് മീനില്ല പക്ഷേ ഇന്നലെ നോക്കിയപ്പോഴും മീൻ ഇല്ല ഞങ്ങ ക്ക് വിടെ മീൻ കിട്ടുന്നില്ല. കുറച്ച് മീനൊക്കെ വെച്ചേക്കുന്നു ഇഷ്ടംപോലും മീന ആ അത് കൊള്ളത്തു ഇല്ലായിരിക്കും എനിക്കകത്ത ങ്ങോട്ട് ഇഷ്ടം തോന്നുന്നില്ല വാങ്ങിക്കാൻ മീനില്ല മീൻ തീരെ കുറവായിപ്പം പച്ചക്കറി ആഹ് മീനുണ്ട് ഇല്ലേ
ആഹ്
നമുക്കിവിടെ മീൻ കിട്ടുന്നില്ല മീൻ തീരെ കുറവ കടയിലൊന്നും മീൻ കാ ഞാൻ ഇന്നലെ എന്താ മേടിക്കാന്ന് വെച്ച് നോക്കിയപ്പോ അവിടെന് മീനൊന്നും ഇല്ല ചുമ്മാ കുറേ ആ രണ്ട് ഇതായിട്ട് ഇട്ട് വെച്ചിട്ടുണ്ട് അവിടൊക്കെ ഇഷ്ടം പോല മീൻ ഉള്ളതാ ഇങ്ങോട്ട് മീൻ വരുന്നില്ല നമുക്ക് ഉള്ളതിനൊക്കെ നല്ല വെലയായിരിക്കും അപ്പൊ അങ്ങനെ ഈ കുറേച്ചെ കാണുമ്പോൾ നമുക്ക് ഈ മീന് നമുക്ക് ഇഷ്ടപ്പെടത്തില്ല വാങ്ങിക്കാൻ
ആഹാ അതാണ്
അതെ
ഏ ഓഫീസിലോട്ടൊക്കെ ബൈക്ക് മ്മെലെന്നാ പോവല്
ആഹ് ഞാൻ സ്ക്കൂട്ടറിനാ മോളെ പോകുന്നത്
ഏഹ്ഒറ്റക്ക് ഓട്ടോ
ആഹ് റെയിൻകോട്ട് ഇട്ടുണ്ട് നമുക്ക് വല്യ ദൂരമില്ലടന്ന് എനിക്ക് എന്റെ വീട്ടിലോട് വല്യ ദൂരം വൊന്നുമല്ല ഇവിടെ മിൽമേല് മറ്റേ ഡയറി ഓഫീസാ അവിടെ ഞങ്ങക്ക് ദൂരമുണ്ട് അവിടെ ഒരു പത്ത് കിലോമീറ്ററാണ് ഇവിടോട്ട് വല്യ ദൂര ഇല്ല ഞൻ ഇവിടെ അടുത്തല്ലേ അവിടെ പോയി ആ പിന്നെ നമുക്ക് നമ്മള് ഇത് പഠിച്ചിട്ടുള്ളത് കൊണ്ട് നമുക്ക ഉള്ളത് കൊണ്ട് നമുക്ക് അപ്പ അത് ബുദ്ധമുട്ടായി തോന്നുന്നില്ല അല്ലങ്കിൽ ബസ് സൗകര്യ ഉണ്ട് കെട്ടോ നമുക്ക്ടുന്ന് എപ്പ എപ്പോഴും ബസ്സ്‌ ഒക്കെ ഉണ്ട് ബസിനാണെങ്കിലും പോവാ ഉം ഇല്ല നമ്മക്ക് ഇതിപ്പ ബസ് ഞാൻ സ്കൂട്ടറിന് ഞാൻ വർഷങ്ങളിപ്പ എനിക്ക്തോന്നുന്നു ഒരു പത്തുപതിനേഴ് കൊല്ലമായി ഞാൻ സ്കൂട്ടറിങ്ങിനെ ഉപയോഗിക്കാൻ തുടങ്ങിയിട്ട്
ആഹ്
കുറേ വർഷങ്ങളായി ടു വീലറും ഫോർ വീലറും ഇത് നമ്മുടെ കാറും എല്ലാം അയിന്റെ എല്ലാം ഇത്രയും വർഷമൊക്കെ ആയി ലൈസൻസ് ഒക്കെ എടുത്തിട്ട് വണ്ടിയും ഓടിക്കും
ഞാൻ പഠിച്ചിട്ടുണ്ട് ഇനി ലൈസൻസ് എടുക്കണം
മോൾ എങ്ങനെ പടിച്ചു?
ഏഹ്
മോളെവിട ഡ്രൈവിംഗ് സ്കൂളിൽ പോയി പഠിച്ചോ?
ആ കാറ് പഠിച്ചിട്ടുണ്ട് ബൈക്ക് പിന്നെ ഇൻഓട്ടാറിയ സ്കൂട്ടി.
ഉം അപ്പൊ അതിന്റെ ലൈസൻസഒക്കെ ടുക്കണം എന്തിന വെച്ച് താമസിപ്പിക്കുന്നെ?
അടുത്ത മാസാണ് ലേനിങ്ങ്.
ഓ അത് ഒരു കൊടുത്ത് കഴിഞ് ഒരാഴ്ച ഒരാഴ്ച ആവുമ്പോ ലേണേസ് കിട്ടും. കിട്ടത്തില്ലയോ?
ആഹ് ഞാന് എന്താ എനിക്ക് പതിനെട്ട് ആയില്ലായിരുന്നു അപ്പൊ അതിന്റെ മുമ്പ് ഞാൻ പഠിക്കാൻ പോയി.
ഓ
അപ്പൊ അങ്ങനെ വെയ്കിയതാ.
ആഹ് ഇപ്പഴാ പിന്നെ പതിനെട്ടായത് ഇല്ലെയോ? ഹ ഹ
ഹേ ഹാ
അപ്പൊ പിന്നെ പ്രശ്നമില്ല.
ആഹ്
പിന്നെ എന്തോ ആയി അ ഉമ്മയൊക്കെ അടുക്കളേ ലാന്നോ
അല്ല ഞങ്ങള് ഇവടെ ഇമ്മാന്റെ വീട് വീട്ടിക്ക് പോവാന്ന്ക്കാ
ആഹാ എവ്ടാ ഒരുങ്ങിയോ
ഏഹ് ഒര്ങ്ങി ബസ്സ് കാത്ത്ക്ക അത് ഞങ്ങക്ക് കൊ ആഹ്
ഉം അപ്പൊ ഇന്നിനി പോയിട്ട് വൈകിട്ടെ വരത്തൊള്ളോ
ആ വൈകീട്ട് റഞ്ഞ ഒരു മൂന്ന് മണിയൊക്കെ ആവുമ്പോത്തിന് വരും
ഉം ഉം ഉം അവര് സ്കൂളിന്ന് വരുമ്പഴ്ത്തേന് വരുവല്ലേ
ആഹ് അവര് സ്കൂളിന്ന് വരുമ്പോത്തിന്
ഉം രണ്ടുപേരും കൂടെ പോയിട്ട് ഇനിയും ദൂരോണ്ടോ ബസിന് ദൂരവുണ്ടോ നല്ല ദൂരം ഉണ്ടോ വീട്ടീന്ന്
അഞ്ച് അഞ്ച് കിലോമീറ്ററൊക്കെ അത്രേഒള്ളു
അപ്പൊ പതിമൂന്ന് രൂപാ പോയിന്റോ
ഏഹ് ആ പതിമൂന്ന് രൂപ ആഹ്
ആഹ് അപ്പ നമുക്ക് ആ വല്ല്യേ ദൂരവില്ല ആഹ് വല്യ ദൂരവില്ല ലോ പതിമൂന്ന് പോയിന്റ്ന്ന് പറയുമ്പോ അ ട്ത്താണല്ലോ തീരേ ഓട്ടോക്കാണെൽ ഒരു നൂറ് രൂപ യാവു വാരിക്കും നിങ്ങടെ അവടെക്കെ നൂറായിരി
ആഹ് ഓട്ടേക്ക് പോയാ മൊതലാവില്ല ഞങ്ങള് രണ്ടാളെല്ലേ ഒള്ളൂ ഞാനും എന്റെ ഉമ്മ മാത്രള്ളൂ
ആഹ്
ആഹ്
പിന്നെ ആ എടക്കൊക്കെ ഇങ്ങനെ വീട്ടി ഇരിക്കുവല്ലേ ഇനിയിപ്പം എവിടേലൊക്ക പോണം നല്ലതാ ഇന്ന് മഴയില്ലാത്തോണ്ട് നിങ്ങക്ക് ഒന്ന് പോവാ നല്ല ഇതായി ഇല്ലേ നല്ലൊരു ഇന്ന് മഴ ഇല്ല ഇനി ചെ ലപ്പം പെയ്യുവാരിക്കും പറയാൻ പറ്റത്തില്ല മഴ കാണും
പക്ഷെ ഇന്ന് ഇന്ന് വൈലാണ്ലേ
പിന്നെ നമ്മള് പറയും മഴ പെയ്ത അലബാ മറ്റേ അങ്ങനാണ് ഇങ്ങനാണ് പക്ഷെ മഴ നല്ലതാ മഴ പെയ്താലും നല്ലതാ മഴ കൂടുതലായാലും കൊഴപ്പ കൊറവായാലും കൊഴപ്പ എല്ലാം കൊഴപ്പ
ആഹ് ഒക്കത്തിനുണ്ട് അഡ്വാൻറ്റേജും ഡിസ്സ് അഡ്വാവാ
ആഹ് അത് തന്നെ നമ്മള് മഴയായ ആൾക്കാര് പറയും യ്യോ എന്തൊരു മഴ ആഹ് ഇച്ചിരി ചൂടാവുമ്പോ എ ന്റെ ദൈവമേ ഒരു മഴ പെയ്ത് കിട്ടിയാ മതിയാരുന്നെന്ന് പറയും മഴയായ പറയും എന്തൊരു മഴ എന്തൊരു മഴ അപ്പൊ ഒരു പ്രാവശ്യം ഒരു ഞാൻ എന്നെ ഞാൻ ഒരാളോട് പറഞ്ഞു ഇതെല്ലാം പ്രകൃ തി നിയമങ്ങളാ ആ സമയത്ത് മഴ പെയ്തേ പറ്റത്തൊള്ളൂ പണ്ടത്തെ അപേക്ഷിച്ച് നോക്കുവാന്നെ ഇപ്പ മഴ ഇല്ല അപ്പൊ എല്ലാ ആ സമയത്ത് അതേപോലെ നടന്നേ പറ്റൊള്ളൂ മഴയാന്നും പറഞ്ഞോണ്ട് പിന്നെ വല്ല്യ പൂവമ്പങ്ങളും വെള്ളപ്പൊക്കവും ഒന്നും ഉണ്ടാകാതിരുന്നാ മതി ഇല്ലേ നോക്കുമ്പോ ഇപ്പൊ മഴ കൊറവാ
അത് ശെരി
കൊറേ ഒര് ആറ് പിന്നെ ആ സമയത്തൊന്ന് ഓർത്ത് നോയിക്കേ ആ സമയത്തൊക്കെ എന്തോ ആയിരുന്നല്ലേ ആ സ സമയത്തെ വെച്ച് നോക്കുമ്പോ ഇപ്പം ഒത്തിരി അതാ അത് ഓരോ സമയത്ത് പ്രകൃതിക്ക് അതിന്റെ ചേഞ്ചസ് വരുമ്പം ആ അതുകൊണ്ടൊക്കെ വരുന്നതാ ആ ഒരു സമയം ത്ത് ആഹ്- ആഹ് ബ്ലഡ് ഒണ്ടാകാനുള്ള ഒരു സമയം ഒണ്ടായിരുന്നു ആ സമയത്ത് ഒണ്ടായി വെള്ളപ്പൊക്കം ഒണ്ടായി. പിന്നെ അങ്ങനെ ഓരോ കാര്യങ്ങളും അയ്യോ പിന്നെ ഞങ്ങക്കൊക്കെ ഞങ്ങടെ കടയൊക്കെ എല്ലാം പോയില്ലേ സത്യത്തില് ഞങ്ങക്ക് ഇല ഇത് ഇല ട്രിക്കും പ്ലംബിങ്ങും എല്ലാം കൂടൊള്ള കടയാ ഞങ്ങടെ കടയിലൊക്കെ ഞങ്ങള് ഇൻഷറൊന്നും ചെയ്തിട്ടില്ലായിരുന്ന് ഞങ്ങടെ കടയിലെന്തും വേണ്ടി നഷ് ടങ്ങളൊണ്ടായിന്നറിയാവോ അയ്യോ നമ്മളൊക്കെ അതിനകത്ത് പെട്ടു പോയോരാ മോളെ അന്നത്തെ ആ ഒരു ഇതിലേ ഭയങ്കരമായിട്ട് പെട്ടുപോയോരാ എന്തെല്ലായിരുന്നു ഞങ്ങ പിന്നെ വീട് അങ്ങനൊന്നും പോ വീടിന്റെ ആ ഭാഗത്തൊന്നു അല്ല പക്ഷെ നമ്മുടെ ആ സെന്ററിലായിരുന്നു ആഹ് ടൗണിന്റെ സെന്ററിലൊക്കെ ആയിരുന്നു കട അപ്പ ഞങ്ങടെ കടയൊക്കെയാന്ന് പറഞ്ഞ ഞങ്ങടെ ടാങ്കുകളൊക്കെ ഒലിച്ചുപോ ഒ ഒഴുകി പോവായിര്ന്ന്
ആ ആഹ്
പിന്നെ അങ്ങനെയൊക്കെയുള്ളൂ പ്രശ്നങ്ങള് യ്യോ പിന്നെ എന്തു ഞങ്ങള് ഞങ്ങള് അതോടുകൂടി ഞങ്ങളവിടെ ബിസിനസ്സ് ഞങ്ങടെ ഒ ത്തിരീ ഞങ്ങക്ക് ലോസ് വന്ന് ഞങ്ങ നമുക്കങ്ങ് ഇതാവും ഒത്തിരി വെഷമങ്ങൾ വരും നമ്മള് വിദേശത്തൊക്കെ പോയി പൈസ ഉണ്ടാക്കി ഏഹ് ഇട്ട് ബിസിനസ്സ് അല്ലേ അപ്പൊ അതിന്റേതായിട്ടുള്ള ബുദ്ധിമുട്ട് വന്നു പ്രയാസങ്ങള് വന്നു ആഹ് അങ്ങനെത്തെ എല്ലാം ദൈവം ഈശ്വരനെല്ലാം സഹായിച്ച് എല്ലാം തരണം ചെയ്യാനുള്ള ഒരു ഒരു മനക്കരുത്ത് നമുക്ക് തരുവല്ലോ ദൈവം ഉം ആ ആഹ് മുകളിൽ ഇരി ക്കുന്ന ഒരാളൊണ്ടല്ലോ എല്ലാത്തിന്റെയും ആള് അപ്പൊ അത് ദൈവം അയിന് നമുക്കൊരു ഇത് തരും എന്നാ ശരി മോളേ ഓക്കേ എന്നാ ഓക്കേ